ഹലോ ആ കേൾക്ണ്ട് എന്തൊക്കെ ശേഷം ആഹ് പോയി ഉ ഒക്കെ പോയി ഫ്രീ ആയിട്ടില്ല വീട്ടു ജോലികളല്ലേ ചെയ്യാൻ അതിം നമ്മള് പ്ര ചെയ്യാവില്ലല്ലോ അത് കഴിയാതെ ത്
അത് രാത്രിയരേ പന്ത്രണ്ട് മണിവ
ഏ ണ്ടല്ലോ അതന്നെ എന്തെങ്കിലൊക്കെ ആയിട്ടുണ് ണ്ടാവു
കുട്ടികൾക്കുള്ളത് എടുത്ത് വെക്കലും എല്ലാം കൂടി ആയിട്ട് നമ്മൾ ഫ്രീ ആവണന്നു ണ്ടെങ്കിലെ
ആ അതെ ശരിയാ നമ്മുടെ പെണ്ണുങ്ങളുടെ ആ
പക്ഷെ അമ്മള് ജോലിക്കൊക്കെ പോക് പോ ആണെന്നുണ്ടങ്കി ഇലെ ആ വ പണിന്നെ ഞ നമ്മള് നേര്
എയ് നേരത്തെ എടുത്ത് ക്കും അതെ ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ണ്ട് ഒവള് ജോലിക്ക് പോകുമ്പോ അ ത്തിന് എല്ലാം ചെയ്ത് തി കൂള് എന്താ ഒക്കെ ചെയ്ത് തീർതിട്ടാണല്ലോ പോ
രണ്ടു മാസം പോയിന്നു പ്പ ഈ വെക്കേഷനൽ ഞ രണ്ട് മാസം പോയീന്നു ഒരു ഓഫിസ് പോയിന്നു ഞാനിങ്ങനെ സ് സി ആർ വൈ ടി കസ്റ്റമറിലേഷൻ ഓഫീസറായി
ആഹ് ആഹ് ആഹ് പോയിന്നല്ലേ ആഹ് കമ്പ്യൂട്ടർ പഠിച്ചേണ അപ്പ അല്ലേ ഉം
അങ്ങനെ എന്താണ് അപ്പോ ഞാന് തന്നെ വീട്ടിൽ മക്കളും ഇവിടെ ഉണ്ടാവൂല പിന്നെ ഇമ്മാക്ക് ബുദ്ധിമുട്ടാവും കരുതി അത് ഞാൻ ഉച്ചകൾക്കുള്ളതും വൈകുന്നേരത്തിനുള്ളതും
ഒക്കെ ചെയ്ത് വെച്ചിട്ട് പോകല്ലേ അതൊക്കെ ആ ഒരു ടൈമിന് ആയി കിട്ടുവലേ അപ്പത്തിനല്ലേ നമ്മൾ വിചാരിച്ച ആ അതാവല്ല ആവും അപ്പൊ നമ്മുടെ മനസ്സിൽ ആ ഒരു ലക്ഷ്യയിരിക്കും ആ ടൈം ആവുമ്പോഴേക്ക് പോണംന്നുള്ള
ഏയരാ എനിക്ക് വീട്ടിൽന്ന് ഞാനൊരു ഒമ്പത് മണിക്ക് ഇറങ്ങണം കാരണം എനക്ക് ഒമ്പതര കവിട എത്തണം നല്ല ഒറ്റയ്ക്കും പിന്നെ ഒമ്പത് മണിൻ്റെ അപ്പുറം പോയാൽ പിന്നെ നമുക്ക് കറക്റ്റ് ടൈമിലൂവി പഞ്ചിങ്ങൊക്കെള്ള കെണ്ട് അത് എത്തൂല അപ്പൊ ഞാന് എന്ത് ചെയ്യും ഏമരാകുമ്പോേക്ക് അടുക്കളാത്ത പരിപാടി ഭക്ഷണം ഉണ്ടാക്കല് പെട്ടെന്ന് കഴിച്ചു അയ്ല് ടൈം വ ച്ചക്കേരുന്നു പിന്നെ എട്ട് രാം പോയ്ക്ക് ക്ലീനിങ്ങിൻ്റെയും കഴിക്ക ഹെറ്ററായ കുളിക്കാനും മാ
ഉം ഉം ഉം ഉം ഊം കറക്റ്റ് ടൈമിങ് എക്കറെല്ലേ അതങ്ങോട്ടോ ഇങ്ങട്ടോ മാറിയ
ഫോൺ എടു ക്കൂല ആ അപ്പം പിന്നൊക്കെ പിത്തനാവും ആഹ് ഇങ്ങനെ ചെയ്തീനു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഞമക്ക് അത് നിർ ത്തി നിർത്തി അറ്ഞ്ഞാല് പിന്നെപ്പോ അത് വെക്കേഷനിലാരുന്നു ഇപ്പൊ വേറെ നോക്കണ്ട് എന്തേലൊക്കെ റെഡിയവാണെ ചെയ്യണം വിചാരിച്ചിട്ട്
ബുദ്ധിമുട്ട് പോവാൻ
അതെ അവിടെയിന് ഞാനയിന് പഠിച്ചത് കഴിഞ്ഞത് ആ ഒരു സമയ കാണാതെ പഠിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഓരു ഇൻറർവ്യൂ ഉണ്ട് പറഞ്ഞു ഞാനത് ഒരിക്കലും വിചാരിച്ചില്ലേനി ഇൻറർവ്യൂന് പോയി ഇൻറർവ്യൂൽ നമ്മൾ സെലക്ട് എന്ത് അങ്ങനെയല്ല അത് അവിടെ പക്ഷെ മ്മള് ഇന്റർവ്യൂൽ പോയി സെലക്ട് ആയി ആ അപയി ഞാനും വിചാരിച്ചത് നമ്മൾ സ്ഥിരമായിട്ട് തന്നെള്ളൊരു ജോലിയാണെങ്കകാരന്ന് വിചാരിച്ചിനി അപ്പ അവിടെ ഇ ഫൗണ്ടേഷൻ കോഴ്സ് ഒക്കെരുന്നു ഈ മൂന്ന്‌ വയസ്സ് മുതല് പതിനഞ്ച് വയ സ് വരെയുള്ള കുട്ടികൾക്ക് ഹിന്ദി മലയാളം മാത്സ്ന്റെയൊക്കെ ഫൗണ്ടേഷന്റെ കോഴ്സേനു അപ്പോ അത് ഞമ്മള് അതീക്ക് അഡ്മിഷൻ എടുക്ക്വ അഡ്മിഷൻ എടുത്തവരെ നമ്മളിങ്ങനെ വിളിക്കും ആ ഓരേ ഫീഡ്ബാക്ക് ചോദിക്കാ അവിടെമ്മക്ക് ഇങ്ങനെ
കോളിംഗ് ആയിരുന്നു അധികം
ആ ആ കോളിങ്ങും പിന്നെ അവരെ ഡാറ്റക്കെ ക്കെ ഓരോരോ കാര്യങ്ങളൊക്കെ നമ്മള് അപ്ഡേറ്റെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെനി അപ്പൊ വെ വെക്കേഷൻ കഴിഞ്ഞപ്പോ വെക്കേഷൻ തീരാനായപ്പതന്നെ നമക്കവിടെ ഇതൊക്കെ ഒക്കെ കൊറഞ്ഞു ലീഡ്സാള് കൊറഞ്ഞു അതായത് സെയില് തന്നെയാണ്
ആ അതെ ഉം കൊറഞ്ഞുവരും ഉം ആ വെക്കേഷലിലാണല്ലോ സാധാരണ അങ്ങനത്തെ കോഴ്സുകളൊക്കെ എടുക്ക അല്ലാതെ സ്കൂളിലുള്ളതന്നെ ഇണ്ടാവോലോ പഠിക്ക ക്കാനിഷ്ടം പോലെ ഇപ്പൊ ഇന്നലൊക്കെ എന്റെ മോന് ഒരുപാട് ഹോംവർക്ക് ആഹ്
എന്തേയി മദ്രസിത്തതും സ്കൂളത്തതും ഒക്കെയായി കുറേ ഇണ്ട് കുറെ ഓതി വിട്ട്
ആ അതെ മദ്രസത്തത് കൊറേ, സ്കൂളത്തത് കൊറേ, ഇന്നലെ എന്നല്ലൊരു നാടൻ പാട്ടുണ്ടായിന്നു. പാടി വിട്ടൊടുക്കാന് ഓന് മൂന്ന് വ മൂന്നാം ക്ലാസ്സിലാണ്.
ആ ആ അതന്നെ ഇണ്ടാവും.
ഉം മാക്സിലുണ്ട് ഒരുപാട് ഇനി ഇനിക്ക് വയ് യ്യ മ്മച്ചി ഞാൻ കടക്കാണ്
ആ അതെ ഇന്റെ കുട്ടിക്ക് എൽ കെ ജിലായപ്പോ ഒരു പ്രശ സ്നുല്ലേന് ത്ത ഓന്ഓന് താങ്ങാള്ളത് തന്നെ ഉള്ളേരുന്നു ഇപ്പോൾ യു കെ ജി ആയി മദ്രസില് ആ
സ് വരെ ഹോംവർക്കുകളൊക്കെകൊറവായിരുന്നു. ഇപ്പൊ മൂന്നാം ക്ലാസ് ആയപ്പോ നല്ലോണംണ്ട് അത് ആദ്യേ ടീച്ചർ പറഞ്ഞിരുന്നു നമുക്ക് മൂന്നാം ക്ലാസ് കുറച്ച് ടഫ് പാണട്ടോ ബുദ്ധിമുട്ടുണ്ട് പഠിക്കാന് സിലബസ്
ആ ആ ആ ആ ആ അങ്ങനെ തന്നെ അപ്പൊ പിന്നെ ഓരിക്കും തന്നെ ബുദ്ധിമുട്ടാവും ആ അപ്പൊ പിന്നെ അവിടെ അങ്ങനെ അഡ്മിഷനൊക്കെ കൊറഞ്ഞോയി അപ്പൊ പിന്നെ നമക്ക് വെറുതെ അങ്ങനെ ബോയി ശർണല്ലാതെ വാ ഇക്കൊന്നുല്ല അപ്പൊ അയിന്റെ എ ടേല് ഞാനിങ്ങനൊരു എന്ത പറയാ മ്മക്ക് എന്തേലും വർക്ക് ഫോം മോ മെന്നെ വേറെ വേക്കൻസി ഒക്കെ ഇണ്ടെങ്കി ചെയ്യാന്നുള്ളൊരു ഇത് വന്നീന്നു. അപ്പോ അയിൻ്റെ എടേല് ഞാനൊരു ഇൻറർവ്യൂ ഉണ്ടെയ്ന് അപ്പം അയിലും പ്ലൈസ്ഡായി വീട്ടിലിരുന്നിട്ട്ന്നെ ആഹ് ഇന്റെ വീട് ട്രയിനിങ്ങടന്നോണ്ട്ക്കാണ് തൊടങ്ങീട്ടില്ല ട്രെയിനിങ്ങ് നടന്നോണ്ട്ക്കാണ്
അതെന്തായിരിക്കും കോളിംഗ് ആയിരിക്കോ
കോളിംഗ് അല്ലേ മ്മള് കൗൺസിലറായിട്ട് ആഹ് ആഹ് കോളയില്ല അതായത് ഈ ഇതൊക് ക്കെ ഇണ്ടാവുല്ലേ ഈ ഹെൽത്ത് ബ്ലോക് ക്ക് അത് ആഹ് ത് ബ്ലോക്ക് റിലേഷൻ ബ്ലോക്ക് ക്ക്ന്നെക്കെ പറീല്ലേ അങ്ങൻത്തെ കാര്യങ്ങളൊക്കെ ഉള്ളോരെ വിളിക്കണ ലീഡ്സൊ നമുക്ക് തരും. അതിക്ക് നമ്മളോരെ വിളിക്ക, ആഹ് ഒരിക്ക് നമ്മള് നല്ല ഇൻസ്പെയർ കൊടു ആഹ് ആഹ് ആഹ് നല്ലത് ഞമ്മളത് ലൈവായിട്ട് കൊടുക് ക്ക പണ്ട് ഹാ അങ്ങൻത്ത അതിൻ്റെ ട്രെയിനിങ്ങാണ് ചെയ്യാൻ തുടങ്ങീല്ല. ട്രെയിനിങ് ആണ്. ഇപ്പോ നടന്നോണ്ട്
ഏ ആഹ് അത് ഇങ്ങൾക്കൊരു ട്രെയിനിങ് തരണാന്ന്
ആഹ് അതെ ഞമ്മളെങ്ങനെക്കെയാണ് അവ്ടെ പറയേണ്ടത് കാര്യങ്ങളൊക്കെ അയിന്റെ ട്രെയിനിങ് നടന്നോണ്ട്ക് ക്ക അപ്പ ഞാന് ഇങ്ങള് മെസ്സേജ് അയച്ചപ്പ ക്ലാസ്സിലേന് അപ്പോ ഞാനത് കൈഞ്ഞപ്പളാണ് സ്വീകരിച്ചത്, മ് എന്തേലൊക്കെങ്ങനെ
ആ എന്തെങ്കിലുമൊക്കെ വേണം നമ്മളിങ്ങനെ വീട്ടിൽ ചടച്ചിരുന്നാലേ ചടഞ്ഞിരുന്നാൽ നമ്മൾ പ്പ അങ്ങനെ തന്നെ ആയി പോവും ലൈഫിൽ ഒന്നും നേടാൻ കഴിയാതെ മ് ജീവിതത്തില് ഒന്നും അല്ലാതായി പോവും, എങ്ങനെ ആ നിങ്ങൾ അങ്ങനെരു ഓപ്ഷൻ ഉണ്ടല്ലോ.
അത്ണ്ട് പക്ഷേ അതിനൊക്കെ ഇപ്പ ഈ മാ അയായി
ആ
എന്നാലും ഇപ്പോ ഞാൻ എല്ലാത്തിനും ദ കട്ടു വളപ്പുടെ കല്ലത്തിനു ഇട്ടൊട്ത്തു ഇന്നലിം മിനിയാന്നും ഒക്കെ ആയിട്ട് ഇപ്പ മഴ പെയ്ത ഇതിലേ ആ ഇഞ്ഞിപ്പ തൈ കളൊക്കെ വാ കിട്ടിയീട്ട് വാണം വെക്കാൻ ഒന്നും ഓൾറെഡി കജ്ജ്ലില്ലാ
ഏ അപ്പ ഇ നി തൈകൾ വെക്കാനൊക്കെ ക്കാ സല ണ്ടാവും ലെ അപ്പം ഇൾ ആ ഇള്ളത് ഇള്ളത് തന്നെ നോക്കി നട്ത്താനൊ പ്പോ എല്ലാം കൂടി ആവും ഉം
ക്ക ഇവടെ തൈ കളൊക്കെ വാങ്ങി ങ്ങളെ ഒര് സ്ഥലം ഇണ്ട് വല്ല്യയൊര് ഇത്ണ്ട് ഏക്ക ഇത് ഇണ്ട് ഇഞ്ഞും തന്നെ ഞമ്മക്ക് വെക്കാലോ അതെന്നെ
കൂട്തൽ ഇണ്ടാക്കാലോ ലെ ആ കൂട്തൽ ഇണ്ടാക്കാലോ വേണ്ടങ്കി സെയ്ലെന്നെ നടത്താലോ ലെ കൂട്തൽ അങ്ങനെക്കെ എത്ര ആൾക്കാര് വിജയിക്ക്ണ്ട്ലെ ജീവിതത്തിൽ
അതെ അതെ ഞമ്മക്ക് ഞമ്മളെ മുന്നിൽ ഒരുപാട് വാതിൽ കൾ ഇണ്ട് ഇണ്ട്ണ്ട് അതൊക്കെ ഇങ്ങനെ അടച്ച്ട്ടെക്കാണ് അത് ഞമ്മക്ക് തൊറക്കണം മുട്ടണം
ഉം ആ അതെ ശരിയാ
വെറുതെ തൊറക്കൂല അടച്ചിട്ട ഡോറുകളൊക്കെ പോയി മുട്ടണം അതാണ് ഞമ്മ ന്നാ മെയ്ന്റ് അതാണ് ആടെ പൂട്ടിയിരുന്നാ ഞമ്മക്ക് അയുടെ ഇരിക്കാ ഉം
ലെ ഇഷ്ട ഇല്ലൊര് പാടാണ് അത് ലെ ഉം നമ്മൾ ശ്രമിച്ചാല് സന്തോഷങ്ങൾ ഒരിക്കലും നമ്മ ളെ തെടി വെര്ല്ല നമ്മൾ
ഇല്ലില്ല അതെ ഞമ്മൾ ഒരിക്കലും നെര നെറഞ്ഞൊരു മൻസ്സായി ട്ട് നിക്കര്ത് ഞമ്മക്ക് ഞമ്മക്ക് ഒരുപാട് ഇഞ്ഞും പഠിക്കാൻണ്ട് ഞമ്മക്കൊര് അറിവു വും ഇല്ല ഞമ്മൾ ഒര് പാട് താഴയാണ് ഞമ്മക്ക് ഇഞ് ഒര് പാട് പഠി
ത്തിന്റെ ഒര് ചെറിയ കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒര് പാട് പഠിക്കാണ്ട് ഉം
നെറഞ് നെറഞ്ഞ്നിക്കുണ ഒരു നിൽക്ക്‌ണ കപ്പും പകുതി ഇള്ള കപ്പും വ്യത്യാസണ്ട് അത് നെറഞ്ഞ് നിൽ കിണകപ്പ് ഒക്കെ നമ്മള് വേറെ വഴി ഒഴിച്ചാ അത് ഒഴിഞ്ഞ് പോവാേല്ലോ നമ്മളെപ്പളും കാലിയായിട്ട്ള്ളത് കപ്പായിട്ടാണ് കണ്ടത് അവിടെ ഞമ്മക്ക് പിന്നെ ഒരുപാട് അറിവുകള് കിട്ടാനുണ്ട്
ഉം ഉം
ആഹ് അതില് നമ്മളിങ്ങനെ
ആഹ് ഒരു ചിന്ത എപ്പഴും വാണല്ലേ നമ്മളൊരിക്കലും മുഴുവൻ അറിവുള്ളവരാണെന്ന് ചിന്തി
ഏഹ് ഞമ്മളെല്ലാം കൊണ്ട് ഓക്കെയാണ് നമ്മുക്ക് എല്ലാം ഇണ്ട് ഹസ്ബൻറ് ഇണ്ട് കുട്ട് കുട്ട്യാള്ണ്ട് വീട്ണ്ട് അവിടെ നമ്മള് സ്റ്റോപ്പ് തെയ്യരുത് നമുക്ക് അതിൻ്റെ അപ്പർത്ത്ക്ക്‌ള്ള ഒരു ലക്ഷ്യത്ത്ക്ക് നമ്മക്ക് എത്തണം ഒന്നും വേണ്ട ഞമ്മള് കൊറ്ച്ച് ആഹ് ഞാ നേരം വെളുത്ത് എണീറ്റ് കഴിഞ്ഞാ തന്നെ നമ്മളെ ന അഞ്ച് മണിക്ക് എണീക്ക എന്നിട്ട് പിന്നെ നമ്മളതിനെ പ്രാർത്ഥനക്ക് ഇത്ര ടൈമ് മാറ്റ മാറ്റി വെക്കാ പിന്നെ നമ്മക്ക് ഇന്ന് ചെയ്യ് ആ ഇണ്ട് ഇണ്ട് അത് ഇ ടണം.
ആഹ് അതുവേണോല്ലേ ശരിക്കും പക്ഷേ എനിക്ക് നേരത്തെ എണീ റ്റാ പിന്നെ ഒരു സുഖവും ഇല്ലാതെ ഉറ ക്കാ ഉറക്കക്ഷീണം തന്നെ ആയിരിക്കും ഞാൻ കൊറേ ശ്രമിക്കൂട്ടോ എക്സസൈസ് ചെയ്യണം നേരെത്തെ എണീറ്റിട്ട് എക്സസൈസ് ചെയ്യണ എക്സസൈസ് ഒക്കെ ഒരു ഭാ ഗാണ് ശെരി
വേണം അതൊക്കെ നിർബന്ധണ് എന്നിട്ട് നമ്മളൊരു റ്റു ടു ലിസ്റ്റ് റ്റു ടു ലിസ്റ്റ് പറഞ്ഞാല് നമ്മക്ക് ഇന്നത്തെ ദിവസം നമ്മളെ മനസ്സിൽ ഒരുപാട് പ്ലാനിംഗ് ഉണ്ടാവും നമ്മക്ക് ഇത് ചെയ്യണം അത് അത് ചെയ്യണം അവരെ കാണണം അവരെ വിളിക്കണം ഇത് ചെയ്യണം അങ്ങനൊക്കാ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കും കണം തോടുലും എന്തേങ്കിലും കൃഷി ചെയ്യണം ആ നമുക്ക് ഇനിയിപ്പോ എന്ത ക്ലീൻ നന്നാക്കാനൊക്കെ ഉണ്ടാവുല്ലോ അമലമാര ന്നാക്കണം വീടെന്നാക്കണം എല്ലാ റ്റുടു ലിസ്റ്റ് നമ്പറിട്ട് ചേ എഴുതി വെക്ക എഴുതി വെക്ക ന്നിട്ട് നമ്മളെ എന്താണ് മെഡിറ്റേഷൻ ചെയ്യണം
ഉം
മെഡിറ്റേഷൻ ചെയ്താണ്ട് എന്താണ് അപ്പൊ തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീ റ്റി വന്നർജി കിട്ടും മം അത്യാവശ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൊറത്ത് കുറച്ച് സമയം എക്സസൈസിന് മാറ്റിവ വെക്കണം തോന്ന സമയൊന്നും വേണ്ട നമുക്ക് മക്കളൊക്കെ സ്കൂള് പറഞ്ഞയക്കാൻ ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മക്ക് അങ്ങനെ കുറേയൊന്നും കൈ ടൈമ ഉണ്ടാവില്ല ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മൾ ജസ്റ്റ് ഇപ്പ യൂട്യൂബിലക്കെ എന്താ ഇതെല്ലാം നമുക്ക് കിട്ടണ്ട്
എല്ലാം സേവ് ചെയ്ത് വെക്കും ഒക്കെ ഞാൻ വിളിക്കാട്ടോ